അം
ഹലോ എന്തൊക്കെയണ്ട് വിശേഷം
ല്ലേ എന്തൊക്കെയാണ് മഴ ഇണ്ടോ അവിടെ
ആഹ് ഇപ്പാ നല്ല മഴയാണ്. മഴ ഇപ്പൊ തോരു-
ആഹ് രാവിലെതന്നെ മഴ പെയ്യുമ്പോ ഒരു മാതിരിയാ.
ആഹ് സ്കൂൾക്കും കോളേജിക്കുംക്കെ പോവാൻ ബുദ്ധിുട്ടക്കല്ല
ആ മഴയത്തി ഇങ്ങനെ ചീഞ്ഞ പോണ്ടേ
ഉം മയത്ത് പോണ രാവിലെ നീച്ച പോതിന് മഴ ആയാല് ബുദ്ധിമുട്ടല്ലേ
ആ അതാണ് കാണുമ്പോ മ്മക്ക് നിക്കാനും മടിയാവോ
ആ
ആ മക്കളൊക്കെ ഞ ഞാന് ആറര ആ ടൈമ ഒക്കെ ആുമ്പോ നീക്കുള്ളൂ ഇ എക്സാം ഒക്കെ ആമ്പ മാത്രേ ഉള്ളൂ രാവിലെ ഒക്കെ എണീക്ക
ഉം എങ്ങനെയണ്ട് മാർക്കൊക്കെ
മാർക്കൊക്കെ ഇപ്പൊ കൊഴപ്പില്ല ഓരോ സിനമ കായ കായ പത്തിലോ
ആ
പത്തി എനിക്ക് പത്തി എനിക്ക് ആറ് പ്ലസും നാലും പ്ലസ് ടു എനിക്ക് എൺമ്പത്തഞ്ച് പെർസെന്റേജ് ഒ പ്ലസ് അഞ്ച് എ യും
അടിപൊളിയാണല്ലോ
അയ്യോ അന്ന് പറയണ്ട
പ്ലസ് ടു ഏതരുന്നു വിഷയം
ഞാന് സയൻസേനി ബയോസയൻസ്
ഞാനും ബയോളജിയര്ന്നു
ആ ആ എങ്ങനെ ഇണ്ടേന ആ ടൈമിലൊക്കെ പഠിക്ക
ആ ടൈമല് റവേ തട്ടിമുട്ടിയാന് പോയി
കൊറേണ്ട്
ഇത് ഞാൻ ഇംഗ്ലീഷില് കൊറച്ച് വീക്കേനു ഇംഗ്ലീഷ ഇനി കൊറ പേര ഞങ്ങളൊക്കെ പഠിച്ചിന്ന കാലത്ത് എന്തായാല പ്ലസ് ടു കഴിഞ്ഞ കല്യാണം ഉറപ്പരുന്നു അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്ത് പഠിച്ച മാത്രം
പാസ് ആണോ ഫെൽ ആണോന്നൊന്നില്ല
ആഹ് എന്തായാലും ആ പാസായി അല്ലാത്തിലും ആ പസായി അങ്ങനെ അ പാസായി എയ്ലും തോൽക്കാതെ ആ സി പ്ലസ് ഉണ്ടായിരുന്നു ഒന്നേറ്റെ അല്ലാത്തത് കൊഴപ്പല്ലാത്ത
പ്ലസൊന്നും കുഴപ്പല്ല ഡീ കിത്തിയാലാണല്ലോ പാസ് പൊട്ടി പോവാ
ഉം സി പ്ലസ് ഉണ്ടായിരുന്നു ഇത് ഇംഗ്ലീഷില് അല്ലാത്തൊക്കെ പിന്നെ അതിന്റെ മുകള്ക്കായിട്ടൊക്കെ ഉണ്ടായിരുന്നു വല്യ ഓർമ്മയൊന്ന ഇല്ല രണ്ട രണ്ടേ പ്ലസോ അങ്ങനൊക്കെ ആയിട്ട്
ആ ആ
ഉ ബാക്കി അന്റെ അടിയിലൊക്കെ എന്തൊക്കെയ ആയിട്ട്ണ്ടായിരുന്നു
അല്ല പിന്നെ ഡിഗ്രിക്ക് നോക്കിലാ
ഒമ്പത് കൊല്ലായി അയിന് ഇന്റെ പ്ലസ് ടു കഴിഞ്ഞക്കന്നെ
ആ എന്നാ ഡിസ്റ്റന്റായിട്ട് ഡിഗ്രി ചെയ്തൂടെ ക്ലാസ്സിന് പോവാ ണ്ടേ
എനിക്ക് ക്ലാസ് പോവാ തന്നെ വല്ലാതെ അല്ല പിന്നെ ഡിസ്റ്റന്റ് ആയി ചെയ്താല് നല്ലത് ഇംഗ്ലീഷ് ഒന്നും വല്ലാ മനസിലാവൂലെ
ഇന്റെ ഫ്രണ്ട്സ് കൊറേ പേരുണ്ട്. ഓരെന്താ വച്ച് ണ് വർക്ക് ചെയ്തും കൊണ്ട് ഡിഗ്രിട്ക്കാ
ആഹ് അതൊക്കെ അയ്ന് കൊറച്ചൊക്കെ തല വാണം. ആഹ് കൊറച്ചൊക്കെ തലിം വാണേ ആഹ് ഇതോന്നന്നേ കോൺസ്ട്രൻ പോ ആഹ് ഒന്ന് അത് അങ്ങനല്ല സ്ര ദ്ധിക്കായിയല്ലാ നമക്ക് ച്ചത്ര കണക്കേറൂലാ. അതല്ല വിഷ്യോം. പഠിച്ചത്തല്ല നമക്ക് ഹ് അത്രക്കങ്ട്ട് ബുദ്ധിണ്ടാവൂലാ അങ്ങനെയല്ല. ആ ടൈപ്പ് പെട്ടാണ്. അത്രക്ക ക്യാച്ചെയ്യാ കജൂലാ ഇംഗ്ലീഷും കൂടി ആവുമ്പേ മലയാളൊക്കാണെങ്കി പിന്നേം ഓക്കെ.
അനിയന് അനിയന് ഓന് അനേ ആ ക്ലാസൊക്കെ സുഖണ്ടോ?
അനിയന് കൊഴപ്പല്ല. ഒരത്യാവശ്യൊരു പഠിപ്പുള്ളതിലാണ്. ന്നാ വല്ല്യ പഠിപ്പിസ്റ്റും അല്ലാ ന്നാലും കൊഴപ്പല്ലാതെ പോണൊരാളാണ്. അതോണ്ടോന് വല്ല്യ തെര്ക്കില്ല ഇമ്മേ ഓനെ ഇതേനു. ഏഹ് വഴ് ഇതേര്ന്നു എത്താണ് പ്ലസ് വണ്ണും പ്ലസ് ടൂം കെമ് ഇത് എതാണ് അക്കൗണ്ടൻ്റെനു അത് ആഹ് അതായിര്ക്കാം. ഇനി അന്ന് ഓൻ ക്ലാസ്സ് പോണ പരീഷയാണ്. ആഹ് ആഹ് അതായിര്ക്കാം. അധവാ ഡിഗ്രി പോവാത്തോണ്ട് ഞമ്മക്ക് അയിനെക്കുറിച്ച് വല്ല്യ
ആഹ് അല്ല മിക്ക ആൾക്കാരും അങ്ങനേ ബീക്കോമെട് ക്കാ അല്ലെങ്കി ബിബിഎ എടുക്കുന്നാൾക്കാര്ണ്ട്. എൻ ആഹ് ഇവിട് ഇപ്പം ആഹ് ആഹ് ബീകോം ആവുമ്പൊ ഇമ്മക്ക് എവിടേങ്കിലൊക്കെ എക്കൗണ്ടന്റ് ആയിട്ടൊക്കെ കേറാം.
ആഹ് കേറാം ഓനെയെങ്ങനെങ്കിലും ഒരു പഠിപ്പിച്ച് ഒര് നെലേക്കെത്തിച്ചണന്നാണ്. ആഹ് ഓന് ഓ ഓൻ ഉപയോഗിക്കാനു ഓനെന്നേ കണ്ടുപിടിച്ചണ് ചെലവിനൊക്കെ ഓന്റെ ഫീസും കാര്യങ്ങളൊക്കെ ഓൻ
അതാണ് ചെക്കന്മാർക്ക് ആഹ് ചെക്കന്മാര് കൊറേ അങ്ങനെ ഇണ്ട് ഇന്റെ ഏട്ടന്മാരെ ക്കെ ഡിഗ്രി പഠിച്ചതങ്ങനെയാച്ചാ ഓര് ഓര് പ്രൈവറ്റെയ്‌നിയ്ട്ടോ ഞാൻ ഗവൺമെന്റ് ആണ് അപ്പൊ പഷേ എന്നാലും ഓരോരെ ഫീസടക്കാള്ള പൈസ ഓരന്നെണ്ടാക്കും ഇമ്മളാണെങ്കി
ആഹ് ആഹ് അതാണ് നമ്മക്ക് പണിക്ക് പോല് ആഹ് പണിക്ക് പോല് ഇപ്പ നടക്കൂല ആരും
നടക്കൂലാ അതാണ്.
അത് കഴിഞ്ഞ് ജോലി ആവാ അങ്ങനേ പോവുള്ളു
ആഹ് അതുവല്ലാ വണ്ടിക്കെണ്ടെങ്കി ഇമ്മക്ക് പാർട്ട് ടൈം ഏടേം കേറാൻ പറ്റ് രാവിലെ പോയി രാത്രി പോന്ന് രാത്രി പോരാൻ സുഖാണല്ലോ
ആഹ് ആഹ് വണ്ടിപ്പോ ഓക്കെ അയ് ഇങ്ങള് ഇങ്ങളൊക്കെ പിന്നെയും പോം ജോലിക്ക് ഷ് ഞങ്ങളെ ടൈപ്പ്പ്പെട്ടോലാണല്ലോ തോ താ തീലെ പോല പ്പൊ പഠിച്ച് ജോലിയൊക്കായി കിട്ടി ആ
ഇപ്പൊ സൂപ്പർമാർക്കറ്റിലൊക്കെ പോയാല് കുട്ട്യോളാ
ആ ഇപ്പണ്ട്ട്ടോ. ഇന്നത്തെ കാലത്തൊക്കെ പിന്നിണ്ട് ഫാൻസീലോ തുണിഷാപ്പിലൊക്കായിട്ട് പിൻ
ആ
അങ്ങനണ്ട് ഞാ ആ ഞങ്ങളെ കാലത്തൊന്നുല്ല പഠിച്ച് ജോലി വാങ്ങ്ണെ ന്നപൂർവല്ലേന്നോ
ആ അതാണ് പഠിക്കാഗ്രഹണ്ടെയ്നു വേ കെട്ടിക്കലും
അതന്നെ ഇന്റത് പ്ലസ് ടു കഴിഞ്ഞേക്ന് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു ഫസ് റ്റ് ആ ഒരു മാസം കഴിഞ്ഞേക്കിന് പിന്നെ പ്രെഗ്നന്റു ആയി. പിന്നെ നോക്കീട്ടില്ല. ആ അഹ് കഴിഞ്ഞെതെന്നെ ഓന്റെപ്പങ്ങനെ പഠിപ്പിസ്റ്റായി ഇവിടെ പ്പാക്കെ പ്പാക്ക് അമോശൻ കാക്കാക്ക് അത്ര വല്ല്യ ഇൻഡ്രസ്റ്റ് ഇല്ല്യാര്ന്നു. മോലേരെരുന്നു ഉം. ഉപ്പ മോലേരെരുന്നു. ക്ഷെ ഞങ്ങക്കൊക്കെ സ്വാതന്ത്ര്യം ഒക്കെണ്ടായിന്നുട്ടോ. എല്ലാ കാര്യങ്ങക്കും പറ്റും മൊലേരാണെങ്കി അങ്ങനിങ്ങനെ ഒന്നും താ പറ്റൂലല്ലോ. അങ്ങനത്തെ കൊഴപ്പൊന്നുല്ലായിരുന്നു ഉം ഉം.
പിന്നെ ആ എന്താപറയാ മുത്തച്ചിക്ക് പഠിപ്പ്ണ്ടാ?
ഇല്ലല്ല ഒക്കെ പ്ലസ് ടു കയിഞ്ഞാണ്ട്. ഇളച്ചി ഉണ്ട് ഒരഇളച്ചിണ്ട് ഇളച്ചി പ്ലസ് ടു. മാക്സിമം പ്ലസ് ടു ആണ്. പ്ലസ് ടു വര ഉള്ളു. അല്ലല്ല എളച്ചിപ്പൊ വേറെ പോയി. ഓൽ ഇപ്പ ആറു മാസയികൂടിരുന്നു. ആ ആ. നമ്മളെ പേ ഈപേരെന്ന് കയ് നീട്ടിയാത്തും. ഓലെ പെരേയ്ക്. ഉം ആ ആ അപ്പലെ. ഇവിടെ അടുതന്നെണ് ഉമ്മപ്പ അവിടാനിക്ക. ൽ ആഹ ഉമ്മ ഓള് തോന്നൂറ് കഴിഞ് വന്നു ഉസ്കൂള്. തുറക്കണെന്റെ തലേനായിട്ട് തൊണുർകഴിഞ്ഞ് വന്നേ. ഇപ്പൊ ചെറിയ കുട്ടി ഇളലെ. ആഹ് ആ അപ്പം മ്മാ അവിടെ നിക്കാറ്.
ആഹ് ആ് കുട്ടീന്റെ കൂടെനി
ആ കുട്ടി ഓൾക്ക് എന്തേലും ജോലി എടുക്കണെങ്കിലൊക്കെ കുട്ടി. കുട്ടിനെ പിടിച്ചണ്ടെ അതാണ് തീരെ നെലത്ത്ക്കാത്തൊരു കുട്ടിം. ഇടുത്തടുത്ത് സ്വീലായിക്കണേ. ഒന്നല്ലെങ്കിൽ ആരെങ്കും അനങ്ങാടെ. ആ എടുത്ത് തീരെ ഒളന നേലോളിച്ചുപ്പത്തേ മണ്ടിചെന്നെടുക്കും അപ്പ കുട്ടിക്ക്പതൊരു ശീലായിക്കണ്. എന്നാൽ തന്നെ കുട്ടിക്ക് ഇപ്പ തന്നെ ഉ ഈ ഓ ഓ. തന്നെ മാണം അങ്ങനെയാണ് മ്മളൊക്കെ എടുത്താലും. ഓളമൊത്തെക്കോക്കി നേലോള്ളിച്ചും. ഇപ്പംതനെ അങ്ങനത്തെനൊക്കെ ഒരു ഇതിണ്ട്‌. മോത്ത് കോകി മ്മ് ആ. അപ്പൊ പിന്നെ അവിടെ നിക്കണെ പിന്നെ അവിടെ ആരുല്ല. ഓനും ഇല്ല ഇവിടെ ഓൻ ഇവിടെ ഇള്ള ആളല്ല. പിന്നെ രാത്രി കിടക്കാനെന്തായാലും ആദ്യേ പോവലണ്ടേയ്നു. അപ്പ പിന്നെ കുട്ടിണ്ടായപ്പ പിന്നെ അവിടെത്തന്നെ. ഉ അവിടായി മറ്റേത് രാവിലെ ഇങ്ങട്ട് വരും. ചായോടി കഴിഞ്ഞാണ്ട്. പിന്നെ മരിബി ഭാഖ്കൊടുക്കാൻ. നേരത്തൊക്കെ പോവല്.
പോവല് ആഹ ആ അപ്പം എള ച്ചി ങ്ങട്ട് വേരൊ കുട്ടിനെഎടുത്തിട്ട്.
എങ്ങനെ.
എളേച്ചി ഇങ്ങോട്ട് വരൊന്ന് ചോ
ആഹ എടുക്ക് വെരലൊക്കെണ്ട്. ഞങ്ങള അതേപോലെ അങ്ങട്ട് വർത്താനം പറയനങ്ങാടൊകും. ഇപ്പയിൻ മഴയല്ലേ. പിനെ ഇപ്പൊ രണ്ടീസായിട്ടൊക്കെ മഴ ആയിട്ടേ. ഒക്ക അവന അവനാന്റെ പേരെന്റെ ഉള്ളിലനേ മക്കള് നാലരാവുമ്പോഎത്തും ഓലെ ചായുടിയൊക്കെ കഴിയുമ്പോത്തനെ നാല്. അഞ്ച്അ മണിയാവും അ. മണിക്ക് ചായുടി കഴിഞ്ഞ ഓലെ കുളിപ്പിച്ച് ആ പിന്നെ കുളിപ്പിചങ്ങാണ്ട് മദ്രസ്കോവാനായിലെ. ഇപ്പോ ഒന്നിനും നേരല്ലലോ.
അല്ല ന്നിട്ട്ഇന്നെന്ത ഇന്ന് എന്താ ചായക്കിന് കറി എന്താ.
കടി ഓട്ടടെ അയിക്കുള്ള കറി ആഹ ക കടല. കടലക്കറി കടലക്കറില്ലേ?
ഇതവിടെ വറത്തരിച്ചിട്ട കടലക്കറി. വറുത്തരയ്ക്കോ കടലക്കറി. ഹലോ? ഹലോ? ഹലോ? ഹലോ?
ഹലോ
ആഹ് കേക്ന്ന്ണ്ട് കേക്ക്ല്യേ
ആഹ് കേക്കണ്ട് കേക്കണ്ട് വറുത്തരക്കലില്ലാ പറയാ ഞങ്ങള് ചിക്കൻ കറിക്ക് സാമ്പാർക്ക് അങ്ങനെയൊക്കെ വർത്തരക്കല്
വർത്തരക്കല് ആഹ് വട വർത്തരക്കും ഉം ഇവടെ അല്ലങ്കി കറി ഒരു വെള്ളംപോലെ ആയിപ്പോഉം
ആഹ് ഞങ്ങള് തേങ്ങ അരക്കും പക്ഷെ വറത്തരക്കൂല തേങ്ങ പച്ചക്ക് അയിക്കും അങ്ങനെ അരക്കും ആഹ് അരക്കല്
ആഹ് ഇനിപ്പം മക്കളെ നീപ്പിക്കാനായോ
ആഹ് ഞാന് ഒരു എട്ട് മണിക്കാ വിളിച്ചല് അതോളം ഒറങ്ങിക്കോട്ടെ ഉറക്കണം കഴിഞ്ഞോട്ടേരായിച്ചിട്ടേ
ആഹ് ആഹ്
ആഹ് അല്ലാഞ്ഞ നീച്ചാ ചെലപ്പോ അങ്ങനെ ഫോൺ യിച്ചും അല്ലെങ്കി ടാബ് യിച്ചും അപ്പൊ ഞാന് ന്റെ പണി തക്കാ ഒന്ന് ഒരുങ്ങീട്ട് വിളിച്ചാല് പിന്നെ ഓലെ പഠിപ്പിച്ചായിരിക്ക്മ്പോ പിന്നെ വേറെ ഒനിന്നും ടൈംല്ലല്ലോ
ആഹ് ആഹ് അത് പിന്നെ ഉറങ്ങിക്കോട്ടെന്ന് ആയിരിക്കും ആഹ് ബസ്സ് വരോ അല്ലേ കൊണ്ടാക്കണോ
ഇല്ലല്ല സ്കൂൾബസുണ്ട് ഒമ്പതെ അയിമ്പത് ആവുമ്പോ വരും മം ഒമ്പത് ആഹ് വിളിക്കണ്ടാ പഠിച്ചാനും ഇതിനൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വിളിക്കും ക്കല് എഴുതാനൊക്കെ ഉള്ളേന് അനുസരിച്ച് ആഹ് ആഹ് ഞങ്ങള മുന്നില് ബസ്സ് എപ്പളും പോണ റോഡാ അരമണിക്കൂർ അരമണിക്കൂർ കൂടുംബ ബസ്ണ്ട്.
ആഹ് അപ്പൊ പി
നേര മുന്ന്ത്തെ റോഡന്നെ ഉം. ഒമ്പതെ അയിബെന ബസ്സ് വരോള്ളു ഇവൽത് രണ്ടാം ട്രിപ്പോ മൂന്നാം ട്രിപ്പ്‌ ഒക്കെ ആണ്.
ആഹ് അതോൻ ണ്ട് ലാസ്റ്റ് ത്തെ ട്രിപ്പ് ആയിക്കും.
പിന്നെ എന്താ ഞാനേ കുട്ടി കരയിണ്ടോണ് ഞാൻ പിന്നെ വിളിക്കണ്ട് ട്ടോ ആഹ് ശരി ന്നാ.